ആഹ് കേൾക്കുന്നില്ലേ ഒന്നുല്ല അപ്പം ആഹ് ബടെ പ്പ മക്കളൊക്കായിട്ട്ങ്ങെനെ ഇര്ക്കാണ് ഇല്ലേ മോള് ഇവിടെ പ പഠിക്കാനിരിക്ക്ണ്ട് മോള് പഠിക്കാനൊക്കെ ഇരിക്ണ്ട്ന്ന് പറയാ
ഓ അങ്ങനെ അങ്ങനെ ഓ ഓ അതെ എടാ ഞാനൊരു കാര്യം ചോയിചോട്ടെ നിങ്ങടെ അവിടെക്കെ പാമ്പുള്ള സ്ഥല ആണോ നിങ്ങടെ അവിടേക്ക എങ്ങനാ
പാമ്പ് വല്യ ശല്യൊന്നുല്ല ന്നാലും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കാണാം ആഹ് ചേരാ ആഹ് ചേരൊക്കെണ്ട് ഉം അതൊക്കെ എടുക്ക ചേര പേടിക്കാനൊന്നില്ലാന്ന് പറയും അത് കുറച്ച് വണ്ണൊക്കെ ഉണ്ടായിട്ട് നല്ല നീളൊക്കെ വല്യ ഭയങ്കര വലിപ്പയിരിക്കുല്ലോ അപ്പം അപ്പം ചേരയാണ് പേടിക്കാനൊന്നില്ലന്നല്ലാരും പറയല്
ആണോ
ത്ങ്ങനെ പോകുന്നത് കാണ ചിലപ്പോസൗണ്ടക്കെ കേക്കുമ്പോം ഇങ്ങനെ ചവറുകൾക്കിടല് സൗണ്ട് ഒക്കെ കേക്കുമ്പോ അത്ങ്ങനെ പോകുന്നത് കാണാം ആഹ്
ആഹ് അഹ്ആഹ് ഞങ്ങളടെ വീടിന്റെ ഇവിടെ ഒരു പ്രശ്നം വേറൊന്നുംല്ല ഒരു ചേച്ചി ഇവിടെ കുളി രിക്കുന്ന സമയത്ത് എന്തോ ബാത്റൂമിന്റെവിടെ എന്തോ കണ്ടന്ന് പറഞ്ഞിട്ട് ക്ഷെ ആ ചേച്ചി പറയുന്നത് ചേരാന്നാ പറയുന്നേ അപ്പം ആഹ് ആഹ് അവരെ മൂത്ത മോള് പക്ഷെ കണ്ടന്ന് പറയുന്നുണ്ട് പാമ്പിനെ ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം ന്നു വെച്ചാ പാമ്പിനെ കണ്ടിട്ട് ആ നല്ല വെശള്ളൊരു പാമ്പുണ്ടല്ലോ അണലി അണലി ഭയങ്കര വി ഷാന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നല്ല വിഷവാ അണലി ഉം അപ്പൊ ആ കൊച്ച് പറയന്ന് വെച്ച കഴിഞ്ഞാ അത് അണലി ആന്നാപറയുന്നത് ഇവര് പറയുന്നത് ചേരപ്പാമ്പന്ന് പക്ഷെ ഇവരത് ക ണ്ട ഉടനെ ഇവരങ്ങ് നെലവിളിച്ചങ് എറങ്ങി ഓടിയേക്കുന്നു കാരണംന്ന് വെച്ചാ ന്ത് ചെയ്യ് ഇവരുടെ ബാത്റൂമിന്റെ ഭാഗത്ത്ന്ന് പറയ്പോ വല്യോരു ഇതുണ്ട് അങ്ങനെ തുറന്ന ഒരു സ്ഥലമായിട്ട് അങ്ങനെ കെടക്കുവാ അപ്പൊ ശരിക്കും പറഞ്ഞാത് ആ ആ ഹോള്ന്ന് പറയുമ്പ ഇങ്ങനെ മൂടണ്ട തായിരുന്നു പക്ഷെ അവര് അത് ചെയ്തില്ല കമ്പി വെച്ച് മൂടാനേള്ളൂ പക്ഷെ അവരൊന്നും ചെയ്തില്ല അങ്ങനത്തെ ബുദ്ധിമുട്ട് തൊള്ളത്കൊണ്ട് ആ എനിക്കോന്നുഅതിലൂടെ കേറിയ താ കാരണംച്ചാ മഴ സമയവാ ചൂട് സമയത്ത് മാത്രല്ല മഴ സമയത്ത് ഈ പാമ്പുകൾ കയറുന്നുണ്ട് ഈ മഴ
ഇതല്ലേ ഇതിന് മുമ്പോക്കെ കൊറെ പാമ്പിന്റെ വിഷയക്കെണ്ടായിരുന്നത് ഒരു കുട്ടി മരിച്ചതും ഒരു ആ കരയുന്നത്
പക്ഷേ എന്ന് പറയുമ്പോഴേ ഈ പാമ്പ് ഈ നമ്മുടെ ഈ മഴ സമയത്തൊക്കെ എവിടെയെങ്കിലും മ്പ് ഒളിച്ചു മീൻസ് എന്താ പറയ നല്ല തണുപ്പ് തട്ടി അങ്ങ് ഇങ്ങനെ കൂടുതൽ അങ്ങ് ഇറങ്ങി നടക്കത്തില്ല കൂടുതൽ ആ ഉള്ളിലോട്ട് ഇങ്ങനെ തണു പ്പോണ്ട് അങ്ങനെ കിടക്കയല്ലേ ആഹ് ആ പക്ഷെ ഇപ്പ അതെ അതെ അതെ അതിന്റെ ഉള്ളിലോട്ടൊക്കെ ഇരിക്കുക പക്ഷെ ചൂട് സമയയാവുമ്പോ ഇത്ങ്ങള് ഇങ്ങനെങ്ങ ഇറങ്ങും അറിയല്ലോ ചൂട് കൊണ്ട് അങ്ങനെ ഇറങ്ങിന്ന് സഞ്ചരിക്കും പക്ഷെ ഇപ്പോഴന്ന് പറയുമ്പം മഴ നമ്മൾ ഭയങ്കരമായിട്ട് പെയ്യുന്നതും കൂടി ഇതെവിടെയെങ്കിലും ഒന്നു പറയാൻ പറ്റത്തില്ലടാ ഇപ്പം ചൂട് സമയത്ത് തന്നെ ഇറങ്ങി നട
ഉം ഉം ആഹ് ഇതിപ്പോ കുറച്ച്‌ മുമ്പോരു കുട്ടി മരിച്ചത് കേസ്ണ്ടായ എട്ടു വയസ്സായ ഒരു കുട്ടി ആ വീട്ടില് ആഹ് അതെറഞ്ഞിട്ട് ആഹ് ആഹ് ആഹ് അയിന്റെ ഒരു വേറൊരു ഒരു സ്ത്രീന്റെ ഉണ്ടായിരുന്നു അവര് അടുപ്പിച്ച് രണ്ട് മൂന്ന് രണ്ട്
മൂന്ന്ണ്ട് ഉണ്ടായിരുന്നു വാർത്തകൾ ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങളടെ ഞാനും എന്റെ അനിയനും ഉം പറഞ്ഞോടാ
അന്ന് എല്ലാരും പറയലേന് എന്ത് കണ്ടാലും പേടിയാണ് അപ്പൊ പാമ്പിന പേടിക്കണം എല്ലാരും ഒരു ല്ലാ ഇപ്പോഴും ഒരു ചർച്ചാ വിഷയ ആരുന്നല്ലോ എല്ലാർക്കും ഇപ്പൊ പാമ്പ് പേ പിന്നെ എല്ലാരും നാട്ടിലൊക്കെ
അതെ ഞാന് ഇവിടെ ഞാനും എന്റെ അനിയനും എപ്പോഴും വ ഴക്ക വേറൊന്നും അല്ല ഇവിടെ മഴ സയത്ത് അറിയല്ലോ ഇപ്പ മഴയല്ലേടാ കൂടുതലും ഞങ്ങളുടെ റൂമില് ഇപ് ഇപ്പ ഞാൻ എന്റെ റൂമില് ഫാൻ ഇല്ലാത്തോണ്ട് ഞാനിപ്പോ അനിയന്റെ റൂമിൽ വന്ന് കെടക്കും അ അപ്പൊ അവൻ എന്ത് ചെയ്യും ന്ന് അറിയ്യോ ഇവന് ചൂട് ദേഹം ചൂടുകാരണം ഇവന് എന്ത് ചെയ്യും ന്നറിയ്യോ ഈ ജനലൊക്കെ അങ്ങ് തുറന്നിടും അപ്പൊ ഞാൻ പറഞ്ഞു ഇവൻ പോലും ഈ വാർത്ത കണ്ടതാ പക്ഷെ അവൻ പറയുന്നത് അത് മതിലിൽ കൂടെ പാമ്പുകൾ കേറത്തില്ല ബുദ്ധിയില്ലാതെ അവരങ്ങനെ ചിന്തിക്കുന്നെ ആഹ് പക്ഷെ കേറുന്നുണ്ടല്ലോടാ കേറും.
തേച്ച സ്ഥലത്തൂടെ കയറൂലാന്നാ
പറയുന്നത് അപ്പൊ എന്റെ അനിയൻ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എടാ ചെലപ്പോ പത്തില് ഒരു പാമ്പായിരിക്കും ചെലപ്പോ കേറാതിരിക്കുന്നത് ചെലപ്പോ ആഹ് ഒ പത്തിലൊമ്പതായിരിക്കും കേറാതിരിക്കുക ഒന്നെങ്കിലും കേറാതിരിക്കത്തില്ലല്ലോ? അപ്പൊ എനിക്ക് പേടിയാപ്പൊ രാത്രി കെടന്ന് ഒറങ്ങണ്ടേ? നമുക്കും ഒരു സമാധാനത്തോടെ ഒറങ്ങണല്ലോ ഇവൻ മെല്ലെ എല്ലാ ജനലും തൊറന്നിട്ടിട്ട് അവൻ ഈ എടക്ക് പോലും വഴക്കിട്ട് കാരണം പേടി ഓരോ വർ
ഉം ഉം ഉം അത് ഞമ്മള് എത്ര ശ്രദ്ധിച്ചാലും ചെലപ്പം ആക്കൊരോ ഓരോ ഇതാണ് ആഹ് അതെ. ഞങ്ങളെ വീട്ടില് ഒരു സം കൊറേ മുമ്പ് ഒരുസം വീട്ടില് ചെറിയൊരു പാമ്പ് തീ ചെറിയ കുഞ്ഞാണ് പക്ഷെ ഞങ്ങള് വീടങ്ങനെ തൊറന്നിടലോ ഒന്നു ഇല്ല എപ്പളേങ്കിലും വാതില് എപ്പോഴും തൊറന്ന്ട്ട് എങ്ങോട്ടോ അങ്ങനെ നമ്മള് മുറ്റത്തേ എന്തങ്കിലും ജോലിയെക്കെണ്ടെങ്കി അങ്ങനെ തൊറന്നിടാ അത്രേള്ളൂ. പക്ഷെ ചെറിയൊരു കുഞ്ഞി എവിടന്നാ എങ്ങനെ വന്നത്
വന്നറിയത്തില്ല നമ്മള് വിചാരിക്കാത്ത ആ ഒരു സെക് ക്കെണ്ട സമയത്തായിരിക്കും അതുങ്ങള് കേറി അങ്ങ് ഒളിക്കുന്നത് ഇപ്പ പൂച്ചകള് പോലും ആഹ് പൂച്ചകള് പോലു ഈ പ്രസവിക്കാണ്ട് നമ്മള് കണ്ട് നമ്മള് ചെലപ്പോ അയ്യോ ഇത് പ്രസവിച്ച, സ്മെല്ലൊക്കെ വരുമ്പഴായിരിക്കും നമ്മൾ അറ അയ്യോ ഇതുങ്ങള് എങ്ങനെ കേറി അത് പൂച്ചകൾക്കെ പറ്റുവെന്നുണ്ടെങ്കി ഒന്നാലോ പൂച്ചകൾ അത്രയും കുഞ്ഞുങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് നമ്മടെ റൂമിൽ അല്ലെങ്കി എവിടെയങ്കിലും കട്ടിലിനടിയിലൊക്കെ അങ്ങനെ നമ്മളെ കാണാതെ അപ് ഓഹ് ഇത് പാമ്പുകൾ എന്ന് പറയുമ്പോ എഴഞ്ഞു കേറുന്ന സാധനങ്ങളാ നമ്മളാ ഒരു സെക്കൻഡ് കണ്ണു തെറ്റിയാൽ അതെങ്ങനെ കേറുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല ഭയങ്ക ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വാതിലു തൊറന്നിടാതിരിക്കുക മാക്സിമം. ഈ സമയങ്ങളില് മഴക്കാലം കൂടി ആയതുകൊണ്ട് പക്ഷെ ഈ ചേച്ചിനൊക്കെ സമ്മതിക്കണം ആ ചേച്ചി നിലവിളിച്ചങ്ങോടി ഞാൻ ആണെങ്കി ബോധം കെട്ട് വീണേനെ കാരണം ഏറ്റവും പേടിയുള്ള ഒരു സാധനാ ഈ പാമ്പന്ന് പറയുന്നത്. ആടാ നമ്മക്ക് അറിയില്ല കടിക്കുന്ന മാത്രല്ലട കാണുമ്പഴെ ഒരു പേടിയല്ലേ ചേരയെക്കെ ആണെങ്കിലും കൊഴപ്പ നമ്മള് അങ്ങോട്ട്ഉപദ്രവിച്ച് തിരിച്ചുപദ്രിക്കും എന്നാ പോലും ഈ കാലില് ചുറ്റുക എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ അതുകൊണ്ടാ ഞാൻ ചോദിച്ചത് എടാ പാമ്പിനെ കുറിച്ച് വല്ലോ അറിയോ നിങ്ങടെ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം അതുകൊണ്ടാടാ
മുമ്പ് ഒരൂസം ഞാൻ ഇതേ പറഞ്ഞ പോലെ വീടിനുള്ളില് ചെറിയൊരു പാമ്പിന്റെ കുഞ്ഞിനെ കണ്ട് അത് ഞാനു ഇതേപോലെ ഞാനാണ് കണ്ടത് ഞാനു ഇന്റെ ഹസ്ബൻഡും ഓലെപ്പയൊക്കെ ഇണ്ടായിരുന്നു പൊറത്ത് അപ്പൊ അവരോട് പറഞ്ഞ് ആഹ് അവര് വന്ന് പിന്നെ ഞാ ചെറിയൊരു കുഞ്ഞേനിയത് അതുകൊണ്ട് വെല്യൊരു പ്രശ്നം ഇൻക്കങ്ങനെ വെല്യൊരു പാമ്പു ആയിട്ട്ങ്ങനെ കണ്ട് പേടി ച്ച് അങ്ങനത്തെ ഒരു സംഭവം ഇണ്ടായിട്ടില്ല ആഹ് ഇല്ല പിന്നെ ഇങ്ങനെ പറഞ്ഞ പോലെ ചേരെനൊക്കെ ഇങ്ങനെ വിട്ട് ഇങ്ങനെ എവിടെയങ്കിലും ഇങ്ങനെ സൗണ്ട് കേക്കുമോ ഇങ്ങനെ ഇങ്ങനെ വിട്ട് ദൂരത്തൂന്നിങ്ങനെ കാണാന്നല്ലാതെ അത്രയട് ഇങ്ങനൊരു പേടി പേടിക്കൊണ്ടൊരു സംഭവം ഇണ്ടായിട്ടില്ല
ആണോ ക്ഷെ ഇവിടെ ഭയങ്കരം പാമ്പ് ശല്യം ആടാ നല്ല പാമ്പ് ശല്യം ഒണ്ട് കേട്ടോ കാരണന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങടെ ഇവിടെ മൊത്ത് ഇപ്പ ഈ കാടു പോലത്തെ ഏരിയാണ് അതായത് ഫുള്ളും ചെടികളും മരങ്ങളും മൊത്തത്തിൽ അങ്ങനെ പച്ചപ്പ് നെറഞ്ഞ സ്ഥലവാ ആഹ്
കുറ്റിക്കാടുകളൊക്കെ ഇണ്ടാവുമ്പോ അതിന്റെ എടെ കൂടെ നല്ലോണം ഇണ്ടാവല്ലോ ഉം ഉം
ഭയങ്കര തവളേടെതും ആഹ് കീരിയെക്ക് ക്കെ ഒള്ള സ്ഥലങ്ങളാ കാരണം അറിയാലോ ഇതൊക്കെ ഒണ്ടെങ്കി ഒറപ്പായിട്ട് പാമ്പുകള് ഒണ്ട്
ഇണ്ടാവും ഉം
അപ്പ എനിക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു ഇവടെ ഞങ്ങള് കൊറച്ച് ദിവസെ ആയുള്ളൂ വീട് താമസം തൊടങ്ങി അപ്പോ ഞാൻ അമ്മോട് പറ അമ്മേ ഈ ഭാഗത്ത് വീട് നമ്മക്ക് എടുക്കണ്ട പേടിയാ കാരണം വാടകയ്ക്കാണെങ്കിലും എനിക്ക് പേടിയാ എന്താ കാരണോന്ന് വെച്ച് കഴിഞ്ഞാ എ ചിലർക്കും നല്ല പേടിയാണ് കാരണം ഈാനെ കണ്ടാൽ പോലും നമ്മള് എന്റെമ്മയ്ക്ക് അനെക്കാളും പേടിയാ പക്ഷെ നമ്മള് പിന്നെ അതിനേക്കാളും കൂടുതൽ ചിന്തിക്കുന്ന ഒരു നല്ല വീട് നോക്കിട്ടൊക്കെ നിൽക്കുന്ന അല്ലേ ഇവിടെ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് അറിയത്തില്ല ഓരോ വിശ്വാസമാണ് അയിന്റെ ഭാഗമായിട്ട് ചിലപ്പോ പാമ്പുകൾ അറിയില്ല ഓരോ ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട് അതിന്റെയൊക്കെ ഭാഗത്തായിട്ട് ഇങ്ങനെ വരുന്നക്കെ ആ ദൈവങ്ങൾ ആദ്യം ഇങ്ങനെ പറയും എനിക്ക് അറിയത്തില്ല പക്ഷെ പ്രത്യകിച്ച് കൂടുതും കാടുകളും കാര്യങ്ങളൊക്കെ ഉള്ള കൊണ്ടാടാ ഇവിടെ ഇങ്ങനെ
ഉം ഉ ഉം ഉം കാവ് അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ ഉം
കാവുകള് അതെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ
ആ അങ്ങനെ പറിണ ഞങ്ങളെ അവിടെ ഇന്റെ സ്വന്തം വീടിൻ്റെ അവിടെ ഇതേ മാതിരി ഒരു കാവിന്റെ ഒരു സ്ഥലണ്ടയ്അവിടെ ഇങ്ങനെഇതേമാതിരി പാമ്പുകള്ങ്ങനെ കാണ പറ എല്ലാരും പറയും ഇവിടെ പാമ്പുണ്ടാവും ഒരു കാടായിരുന്നു മൊത്തം ചുറ്റുപാഗും കാട് ആകുമ്പോൾ മൊത്തത്തിൽ പാമ്പുണ്ടാവുല്ലോ
അതെ അതെ അതെ ഇവിടെ കീരി പാമ്പ് തമ്മിൽ നേരെ നേരെ അടി കൂടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞാ കിരി സംഭവം പാമ്പിനെ വിഴുങ്ങോ എനിക്ക അത് അറിയത്തില്ല പക്ഷെ ഇതുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണം പാമ്പ് ഓടാൻ നോക്കും കീരി വന്ന് ഓ
കീരി പാമ്പുംന്ന് പറയലുണ്ടല്ലോ പയഞ്ചല്ല് പോലെ കീരി പാമ്പുംന്ന് ഇവിടൊക്കെ അങ്ങനെ പറയും എന്തെങ്കിലൊക്കെ മക്കളൊക്കെ തല്ല ൂടുമ്പോൾ
ആണോ ആ അതെ കീരി പാമ്പോന്ന് പറയുന്ന കണക്കാ ആ സത്യം കീരിന പേടിയല്ലേ പാമ്പിന് അപ്പം ആ കീരി സംഭു ആണ് ആണ് കീരി അതുകൊണ്ടല്ലേ കീരി ഉള്ളടത്ത് പാമ്പുകൾ ഉണ്ടെന്ന് പറയും. പാമ്പ് കീരീ ഉള്ളടത്ത് പാമ്പുകൾ ഉണ്ടായെങ്കിലും പേടിക്കണ്ടന്ന് പറയും കാരണം കീരീ നോക്കും കാരണം പാമ്പുകളുടെ ആ അതെ അതെ അതൊണ്ടാ പറഞ്ഞത് ഞാൻ അങ്ങനെ വിഴുങ്ങുന്നതോ തിന്ന് ന്നതോ കടിക്കുന്നോ ഒന്ന് കണ്ടിട്ട് ല്ല പക്ഷെ അത്ങ്ങള് അടി കൂടാൻ നിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
ഏ... അത് ശരിയാ ഞാൻ അങ്ങനെ പറയാെന്നല്ലാത ഇതൊക്കും പോലീസ് ഇതെന്താ നമുക്ക് അറിയില്ലല്ലോ
അറീലേ പാമ്പിനെക്കെ ഭയങ്കര പേടിയാടാ കീരിനെ ഭയങ്കര പേടിയാ തവളെ നെ ഈ സമ്പവത്ത് തവള ഉള്ളിടത്തും പാമ്പുകളുണ്ടെന്ന് ഞൻ കേട്ടിട്ടുണ്ട് എനിക്കറിയതില്ല അങ്ങനെയക്കെ പാമ്പ് പിടിക്കും തോന്നുന്നുല്ലേ തവളേന അതെ അതെ അതെ ഞങ്ങടെ ഇവിടെ മുന്നില് ഫുള്ളു ഈ മഴ പെയ്ത് ചെളിവെള്ളവും കാര്യങ്ങളായിട്ട് കെടക്കുമ്പോ പോയി ഭയങ്കരമായിട്ട് സൗണ്ടുകള് കേൾക്കും എന്ത് തവളടെ രാത്രിയാകുമ്പോം
ആഹ് ആഹ് പണ്ടൊക്കെ നോ ആ പണ്ട് ഈ മഴക്കാലായാല് എന്റെ വീട്ടിലൊക്കെണ്ടായിരുന്നു. ആഹ് സൗണ്ട് ആഹ് അഹങ്ങള പാടവക്കാണ് ആഹ് ഇന്റെ വീട് പാടവക്കിലാണ് അവടെ ആഹ് ഭയങ്ക നിങ്ങള് പറഞ്ഞപ്പ ഇന്ക്ക് ഓർമ്മ മുമ്പൊക്കെ ഇങ്ങനെ കേട്ട ഓർമ്മണ്ട് ആഹ് നല്ല സൗണ്ടായിരിക്കും ആഹ് മഴക്കാലായാലങ്ങനെ ആഹ്
വണ്ടില് പോവുമ്പോ നിറയെ തുള്ളി കളിക്കുന്നുണ്ടാവു
ആ ഹ് അതൊക്കൊരുർമ്മാണ് ആഹ് ചെറുപ്പത്തിലുള്ളൊരു ഓർമ്മ ഹാ സ്വന്ത സ്വന്തം വീട്ട് ൽ
ഞാനീ ഈടക്ക് പോലും ഞങ്ങടെ ഞാനും എന്റെ അനിനും കൂടി സിനിമയ്ക്ക് പോയിട്ട് വരുമ്പോ രാത്രിഷോയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവന് നിർത്തി ആഹ് അവിടെ ചളിവെള്ളത്തിനവിടെ നിർത്തിട്ട് കാണിച്ചരുവാ ഇത്രീതവളകള് ഞാൻ ചിന്തിക്കെ ഇത്രീം തവളകള് ഒരുപാടെച്ച ഒരുപാട് തവളകള് രണ്ട്സു മുന്നോണട്ടോ ഞങ്ങള് പോയിട്ട് വരുമ്പം ഒരുപാട് തവളകള് ഇങ്ങനെ ചാടട്ടെ ഭയങ്കര സൗണ്ട് ആ ഭാഗത്ത് ഫുളളു പുല്ലു കാര്യങ്ങളട്ടപ്പോ ഭയങ്കര അപ്പൊ പറഞ്ഞ ഡിക്കൊച്ചെ ഇവിടെ ഫുള്ളും ഇത് കാണും പാമ്പുകള് കാണു അതുകൊണ്ടാ കാരണവനൊന്ന നേരിട്ട് കണ്ടിട്ടില്ല അവ രാവിലെ ജോലിക്ക് പോയാ രാത്രിയേ വരത്തുള്ളു അപ്പൊ ഭയങ്കര പാമ്പിന്റെ ശല്യ ഉണ്ട്.
ഏഹ് ഏഹ് അവ്.
കൂടെ പാമ്പള് പോയത് ഞങ്ങള് കണ്ടിട്ടൊക്കെയുണ്ട് ചെറിയ ചെറിയ കുരുടൻ പാമ്പാ. ന്നൊക്കെ പറയത്തില്ലേ കുഞ്ഞ് ചെറിയ പമ്പ്കള് അതൊന്നും എനിക്കറിയത്തില്ല വെഷ ഒണ്ടോന്ന് പശെ അതൊക്കെ മണ്ണിന്റെ അടി കൂടെയൊക്കെ പോന്നേട്ടോ ഇങ്ങനെ അതായത് നമ്മുടെ മണ്ണ് ണ്ണ് മേൾല് കാണിക്കത്തില്ല പശെ ഇങ്ങനെ അടികൂടെ ങ്ങനെ പോം. അങ്ങനെക്ക്വ അങ്ങൻത്തെ പാമ്പോളുണ്ട് ഇവിടെ. വെഷ ഉള്ളത് ഇല്ലാത്തെക്കെ ഉണ്ട് നമുക്ക് പശെ നമ്മള്. എന്തൊക്കെയാണെങ്കിലും വെഷം ഒണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ലെങ്കിലും നമ്മളേറ്റവും പേടിക്കേണ്ടൊരു സംഭവ പാമ്പ് അറിയാല്ലോ. കടിച്ചു കഴിഞ്ഞാ വെഷവാടാ തീർന്ന് കുഞ്ഞുങ്ങളും കൂടി ഉള്ളവ നമുക്ക് ഭയങ്കര. പേടിയല്ലേ നമ്മള് വലിയർക്കന്തേലും ചെയ്യാൻ പറ്റും പശെ കുഞ്ഞങ്ങളെക്കെന്തെങ്കിലു താക്കികഴിഞ്ഞാ
ആഹ്.
ജീവിച്ചിരുന്നിട്ട് കാര്യണ്ടോ മക്കക്കെന്തിങ്കിലു ആയിക്കഴിഞ്ഞാ അതൊരു ഭയങ്കര സങ്കടവാ. അതാ ഇവരെ വീട്ടില് ഫുളളു മൊത്തത്തി ആൾ ക്കാരും കാര്യങ്ങളൊക്കെ വന്നിട്ട് കാരണം നോക്കുമ്പം അവര് കണ്ടിട്ടങ്ങ് ഓടി പാമ്പിനെ കിട്ടില്ല കിട്ടി കഴിഞ്ഞാലെനിക്കറിയത്തില്ല ഇനി അടിച്ചു കൊല്ലു ചിലരങ് വിടും വെറുതെ വിടും പശെ ഇനി എനിക്ക്തോന്ന് ഇവര് കിട്ടി കഴിഞ്ഞ. ചെലപ്പോ അത് അടിച്ചിട്ട് ഇ കത്തിക്കുവായിരിക്കും ചെലരെ ചെലരങ്ങനെയൊക്കെ ചെയ്യും കത്തിച്ച് കളയും.
ആഹ് ആഹ് കത്തിക്കൊന്നും വാണ്ടല്ലേ അട്ച്ചു കൊന്നാ പോരെ.
അതെ അടിച്ച് കൊന്ന് ചെലർ. ത് ല്ലടാ അടിച്ചു ഇതായാലും കൊ മരി അ് ചാവത്തിലടാ അങ്ങനെയൊക്കെ ഉണ്ടടാ. അതുകൊണ്ട് ചെലര് കത്തിച്ചങ്ങ് വിടും. അങ്ങനെയൊകൊണ്ട് ഞാ കണ്ടിട്ടൊക്കെണ്ട് മുമ്പ് ഞങ്ങടെ വീടിന്റെവിടെക്ക ഓ ശെരി ശരി ശെരിയടാ.
ഇ .